ഹലോ ഹലോ
ആഹ് പറി
ആഹ് അഹ് അതക്കുന്ന അപ്പൊ ഇന്ന എപ്പഴാ വന്ന
ഞാന് ഉച്ചക്ക് വന്ന് പതിനൊന്നര ആയ്പ്പം
അതെ അവിടെ എന്ത് സ്പെഷ്യല് എന്തോ ഫുഡ് എല്ലാം
ഇവിടെ ഉമ്മ ഇന്ന് പൊതിചോറാ ഉണ്ടാക്കിക്ക്ണ്ട്
പൊതിച്ചോറ്ണ്ടാക്കിയതോ എൻക്കും ഇഷ്ട്ടാണ് ചോറ് ഇങ്ങനെ പച്ചക്കറി അങ്ങൻതോക്കെ ഇഷ്ട്ട ഇവിടെ മീനാണ് അതി
മീൻ ഉണ്ടോ ഞങ്ങള് മീൻ ആഹ് മീനും ഉണ്ട് മു ട്ടിണ്ട് സമ്മന്തി ഇണ്ട് അച്ചാറുണ്ട് സാമ്പാറും വെണ്ടക്കപ്പേരിം
വീട്ടിലേക്ക് പോവോ എന്തോല അപ്പോ ഹസ്ബൻ പിന്നെ ഹസ്ബൻഡ് വന്നിനോ ഒക്കെ കൂടെ
ഇല്ലേ ഇഞ്ഞെ കൊടുന്നാക്കി തന്നു പോയി ഇനി വരും വൈന്നാരത്തിനു വരും രാത്രി വന്ന്ങ്ങാണ്ട് ഞങ്ങൾ പോവും
ഭക്ഷണം അത് കഴിക്കുന്നങ്ങനെ
ഞാ ആക്കേച്ച് പോന്നുക്ക്‌ണേ ഇണ്ടാക്കേച്ച് പോന്നു
ഉണ്ടാക്കിട്ട് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെ
ചോറ്ണ്ടാക്കി. ആ ഫുഡ് ഉപ്പേരിയൊക്കെ ഞാൻ ഫ്രി ഇന്നലെ റെഡിയാക്കി വെച്ചീന്ട്ടോ.
ചോറുണ്ടാക്കി പിന്നെ ബാക്കിയൊക്കെ അല്ല, ഫിഡ്ജിലല്ല. ബാക്കിയൊക്കെ രാവിലെണ്ടാക്കി ഫ്രഡ്ജിൽ പയറൊക്കെ അരിഞ്ഞു വെച്ചീനിം, മീൻ മസാല തേച്ച് വെച്ചീനി. ബാക്കി കറിം, ചോറും ബാക്കി രാവിലെ ഇണ്ടാക്കി, ഒക്കെ ഇണ്ടാക്കി കൊടുത്തു പോന്നുക്കുണ്. അവനി ഉച്ചക്ക് ചൂടാക്കി തിന്നിട്ടുണ്ടാവും.
ആ, ആ അങ്ങനെ ചൂടാക്കീട്ട് തിന്നോളും.
ഇങ്ങട്ട് വരും ഇവിടന്ന് കഴിച്ചിട്ട് പോവാന്ന് പറഞ്ഞ
ആ ആ രാത്രി
ച്ചേല് പോകുമ്പോ അടുത്താണ്ല്ലോലെ.
ആ അങ്‌ട് അതിന് വണ്ടിണ്ട്. ബൈക്ക്മ്മേ വരും കൊണ്ടരാനൊക്കെ.
അതെ. ആ ആ അതെ. ആഹ്
ഞങ്ങളിവിടെരു കൊളണ്ട് കൊറച്ചപ്പുറത്ത് അടുതൊന്നും അല്ല വേറെ വണ്ടിക്ക് പോണം ഞങ്ങള് ആങ്ങളനെ കൂട്ടി
അ ആ
എല്ലാരും പോയെയ്തു നീന്തിയൊക്കെ വന്നു.
കൊളത്തില് പോയതാങ്ങനെ വെള്ളവും ഇല്ലപ്പോ മഴ പെയ്തിട്ട് നല്ല മഴ പെയ്യുമ്പോ എങ്ങനെയ അപ്പൊ കൊളത്തില് എന്റെ ഒരു ഉപ്പ ആ എന്റെ ഉപ്പാന്റെ അനിയന്റെ മോന് കുളത്തിൽ വീണിട്ടാണ് മരിച്ചത്. രണ്ട് മൂന്ന് വർഷായി അവന് ഇങ്ങനെ ചങ്ങാതിമാരേം കൂട്ടിട്ട് ഇങ്ങനെ കൊ
എത്ര വലിപ്പണ്ട്? ആഹ്.
വലിയൊരു കോളംന്ന്റഞ്ഞാല് എല്ലാരും ഇങ്ങനെ വിനോദത്തിന് പോകുന്നാ സ്ഥലായിരുന്നു അവിടെ പോയി. പോയിട്ട് വേറൊരു കുട്ടി ഇങ്ങനെ തുള്ളി. അവനെ രക്ഷപ്പെടുത്താൻ വേണ്ടിട്ട് ഇവനു തുള്ളി. അങ്ങനെ രണ്ടാളും കൂടി നല്ല നീന്താൻ അറിയുന്നത് അവന് വലിയൽ നീന്തുന്ന ആളാണ്.
ആഹ് നീന്താ അറിയുന്ന ആളാണ്ല്ലേ.
നല്ല അറിയുന്ന ആളാണ്. അന്ന് ഏറ്റോം അടിക്കിപോയിട്ട്. അതിനു ശേഷം വെള്ളത്തിനോട് എന്ത്, പേടിയാ.
തേക് വീണുന്നോ.
ആഹ് കുട്ടി അതിലേക്ക് വീണതല്ല. ഇങ്ങനെ ഞമ്മ ഉല്ലസിക്കാനും വേണ്ടിട്ട് പോകുന്നില്ലേ അതില് കുളി ക്കാന്നല്ല പറഞ്ഞിട്ട് അങ്ങനെ പോയിട്ട് ഇങ്ങനെര് തുള്ളുന്നല്ലേ ഇങ്ങനെ ചാടി അതിലേക്ക്. കുളിക്കാനും വേണ്ടിട്ട് അങ്ങനെ ചാടിക്കാപോ
നീന്ത അറിയാ തളാണ് ചാടിയത് ആദ്യം.
ഇല്ല നീന്താൻ അറിയുന്നത് തന്നെ. അതെന്തോ ഇങ്ങനെ അടിൽ പെട്ടു. പോയതാ. അങ്ങനെ എന്തോ ആയതാന്ന്. ഇതേ മഴ സമയത്ത രണ്ട് വർഷം മുമ്പ് ഇതേ മാസന്ന്. ഇതേ
എളാപ്പാന്റെ മോനല്ലേ ഇങ്ങളെ ഉപ്പാന്റെ അനിയന്റെ മോനല്ലേ.
പ്പാന്റെ അനിയന്റെ മോന് ചെറിയ മോനാണ്. ചെറിയാരുണ്ട് സംസാരത്തിലും എല്ലാ അറിയും എല്ല പണിയും അങ്ങനത്തെക്കെ ഉഷാറുണ്ട ആളാണ്. അതിന് ശേഷം ഓ, ക്കെ വയസെത്രേ പത്ത്, പതിനാറ്, പതിനേഴ് വയസെന്തോ ഉണ്ടരുന്നു.
പിന്നെ പത്താം ക്ലാസ്സിലൊക്കെ എത്രെലെനി പഠിക്കുന്നത് എട്ടിലോ, ഒമ്പതിലോ?
ആഹ് അത്രല് പഠിക്കണുണ്ടായിരുന്നു പക്ഷെ നല്ല കാണുമ്പോ നല്ല ഹൈറ്റും വെയി റ്റുംഒകെണ്ടതാണ് അഹ് അങ്ങനെള്ള ആളാണ് അന്നിട്ട് അവൻ ചാടി ഇവനെ കാണാത്തോണ്ടല്ലേ? അവന് ചാടി. അവന് ചാടി പോയിട്ട് പിന്നെ രണ്ടാളെയും കാണുന്നില്ല ഇപ്പൊ ഒക്കെ പോ അവരൊപ്പം പോയാള് പുറത്തിരുന്നിട്ട് ബാക്കി രണ്ടുപേരും കാണാതെ കുറേ സമയം ആവുമ്പോം അവര് വീട്ടില് പോയിട്ടായിട്ട് പറഞ്ഞോലും. രണ്ടാളും ഇങ്ങനെ ഇതില് രി കുളിക്കാനിറങ്ങി. ഇല്ല അപ്പൊ മുമ്പേ പറഞ്ഞിരുന്നെകിൽ. കുട്ട്യാള് പറയാ അപ്പോ ന്നാരേയും അങ്ങ് വിളിച്ചങ്ങട്ടാങ്കീ പക്ഷെ.
ഉം
കൃത്യമായിട് എത്തിട്ട് ഫയർ സർവീസ് ഇത് ഈ ചളിയിലും അങ്ങനെ എന്തോ ആയാതായിരിക്കും.
ആഹ് അതായികാ അവിടെ കുടുങ്ങി കിടന്നട്ടുണ്ടാവും അല്ലെങ്കിൽ മറ്റൊന് പുടി ച്ചുങാണ്ട് രണ്ടാളും കൂടി അടിക്ക് പോയോന്നാവോ.?
ആഹ് പിന്നി ആ കൊള് ത്തിന് ചുറ്റും ഇരുമ്പ് വലയം ഇട്ടിട്ട് ഗവൺമെന്റ് അതിനെ സീലടിച്ചിട്ട് വെച്ചിട്ട്. ണ്ടാക്കിയതാണ്
ഉം പ്പ ആരും പോവലില്ല.
ഇല്ല ഇല്ല കുടുംബത്തിലന്നെ ആകുമ്പോ നമ്മക്ക് ഒരു ഇതല്ലേ. അതിന് ശേഷം വ
നിങ്ങള അടുത്ത ന്നെയാണ് ആ മനസ്സിന്ന് പോവുലല്ലേ?
ആഹ് അത് പോവില്ലാലോ അത് ന്നെ മഴ വരുമ്പോ... ആ വേറെ രണ്ട് ആണുണ്ട് മൂന്ന് പെണ്ണുണ്ട് രണ്ടിന്റെം. ഇപ്പൊ എല്ലാത്തിന്റെ കല്യാണം കഴിഞ്ഞ മാസം അല്ല. ഉപ്പ ഉമ്മാ ഒര് ഇതേ ഇണ്ടായിട്ടാ. ഒരു തിൽ ഉണ്ടായതാണ് ഇപ്പൊ . വന്നതാണ് അവര് ഉപ്പ ഉമ്മ അതിന് ഒരു സങ്കടം തീരില്ലാലോ? അവർക്കൊര്.. ദീയും മാശ്വാ ല്ലേ.. ഒരു ഈ ത് പോയിട്ട് ഒരു എന്തോ ഒരു ഇതുപോലെ.. പിന്നെ ഇപ്പ ക്ഷെ ശരിയായി ശെരിയായി വന്നതാ അവര്...
അഹ് എന്താല്ലേ ചെലർക്ക് അസുഖം പിടിക്കൂലേ അതാണ്...
അതാ ഒരു നല്ല സ്വഭാവണ്ട് നല്ല എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒര്... ചെക്കനാണ് അങ്ങനത്തൊരു ചെക്കനാണ്.... ഉം അങ്ങനത്തെന്തോര് ഒരു ബുദ്ധിയോ അങ്ങനത്തോ ഒന്നും ഇല്ലാത്ത ചെക്കനാണ്.. ആഹ അഹ് വെള്ളത്തിന്റെ യിമ്പം അതാണ് ഇതെ... നിങ്ങളെ എവിടെ ഉല്ലാസത്തിന് പോയത് കണ്ടല്ല... വിനോ വിനോദ സഞ്ചാര കേന്ദ്രം തന്നെയായിരുന്നു അത് അല്ല....
അല്ല അല്ല അവര് പഞ്ചായത്ത് കുളം എല്ലാവരും കുളിക്കണ കുളാണ്...
ആഹ് കുളിക്കുന്നത് അങ്ങനത്തെ കുളമോ ആഹ് ആഹ്...
അത് പെണ്ണുങ്ങളൊക്കെ അടേ കുറേ തിര്പണ് ണ്ട് മ്മൾക്ക് നീന്ത പഠിക്കാൻ ഇൻക്ക് വല്ലാതൊന്നും അറിയില്ല കുറച്ചൊക്കെ.. അറിമ് ന്നാലും കുണ്ടലൊന്നും നീന്തൂല ഞാന്... ഇല്ല്യല്ലോ ഓൻ ഞങ്ങളെ ക്കെണ്ടാക്കി തന്ന്ട്ടൊള്ളു ഇമ്മാക് ഇമ്മീം ഞാനും ന്റെകു... ക്ക് മകളല്ലാന്നേ ഓൾക് നല്ലം അറിയും ഇന്റെ പെണ്ണ് ഓളും... കുട്ടിള്ള് ഓളെ പ്രായത്തിലുള്ള യാളപ്പാന്റെ കുട്ടീളൊക്കെ ഉണ്ട് ഒല് എല്ലാരുംപാടെ അവിടെ അങ്ങനെ പോയി... ഓടേ ആക്കിത്തന്നു പോന്നു കൊണ്ട്രനും വന്നു അങ്ങനെ... അവിടെ കൊറെ ആൾക്കാര് തിരിപ്ണ് ക്കെണ് ഉണ്ട് നല്ല ഇതുണ്ട്... തെളിള്ള വല്ല്യകൊളം അതിന് കുറെ കുറച്ച് പകുതി ഭാഗത്തോള്ളം നമുക്ക് നിക്കാനൊക്കെ പറ്റും... മ്മളെ കൗത്തിന്റെപ്പം വെള്ളം ഒള്ളൂ... പിന്നെ ആണ്ട് കുണ്ട്ക്കാണ് പിന്നെ കുണ്ട്ണ്ട് അത് നല്ലം അറിയ്ണോൽക്ക് അവിടിം നീന്താ അറിയാത്തവർക്ക് ഇവിടിം നീന്താ...
അതെ ആ ഇന്ന് മഴ ഇണ്ടായിട്ട നിങ്ങൾ പോയത് ഇവിടെക്കെ.,.
മഴ കൊറവാണ് ഇന്നാലും ഇന്ന് മഴ ചാറീന്ന് ഇങ്ങനെ...
രാവിലെ ഇരുണ്ട് കെട്ടീട്ട് ഇങ്ങനെ പെയ്തു...
പെയ്തിട്ടില്ല ഇന്ന് നല്ല മയക്കാർ ഇങ്ങനെ ഇണ്ട് നല്ല മഴ ഇല്ല്യണ്ണും ഇടക്കട് ചെറിയ മഴ ഒള്ളു...
ഇപ്പോഴും കാറ്റും മഴ ന്നെ ഉണ്ടായിരുന്നത് ഇപ്പൊ ഇഷ് ഇപ്പൊ... ഉം..
ഏ ഇന്നാ ഇന്ന് ഞങ്ങൾക്ക് വല്ലാതെ മഴ ഇല്ല എന്നാ വെയിലൂല്ല അങ്ങനെയ...
ആഹ ഒരു ഇരുണ്ട് കെട്ടിയ പോലത്തെ
ആ അങ്ങന അല്ലെ ഇന്ന് രാവിലെ ഉണ്ടായിന് ചെറുതായിട്ട് രാവിലെ എഴുമണി എട്ട് മണിക്കൊക്കെ മഴണ്ട്.
അതെ ഇനി പോയിട്ട് ഭക്ഷണൊക്കെ ഉണ്ടാക്കൻ ഉണ്ടലെ... ചോറോ ചോറ് കൊ അല്ലെ വന്നിട്ട്പോവലെ കഴിച്ചിട്ട് പോകുലെ ഭർത്താവ് വന്നിട്ട്... പിന്നെ രാവിലെക്ക് നോക്കിയാൽ മതിയ ല്ലേ പോയിട്ടെ റങ്ങാ.. പിന്നെ മകൾക്ക് നാ ളെ ക്ലാസുൻണ്ടോ... ക്ലാസ്..
ഓൾക്ക് നാളുണ്ട് തിങ്കളാഴ്ച തിങ്കളായ്ച്ച പ്ലസ് ഒൺക്കെ സ്കൂൾ തെറക്കല്ലെ അല്ലെങ്കിലും...
ആ അപ്പൊ നിങ്ങൾ തെയ്യല് അങ്ങനത്തെ എന്താങ്കിലുംഠിക്കുന്നെ വീട്ടിൽ ഇങ്ങനെ വെറുതെ... തെ ഓറ്റ ക്കൽ..
ആഹ് ആഹ് അടിക്കും കൊടുന്നാലെക്കെ അടിച്ചും കൊട്...
ആഹ ഇങ്ങനെ അടിച്ചിട്ടല്ലേ പൊർ ത്തേക്കെല്ലാം ഇങ്ങനെ അ അങ്ങനെ...
ആ ആരേലും അടിച്ചാ കൊടുന്നാൽ അടിച്ചു കൊടുക്കും അത്രേന..
ആഹ..
പി വിക്ക അങ്ങനെ വിൽക്കലല്ല അടച്ചാന് അടുത്ത് നോക്കെ കൊണ്ടറും യൂണിഫോമൊക്കെ ഉണ്ടങ്കിൽ കൊറേ കൊണ്ടരും അല്ലാത... അതൊക്കെ കുറവാ ആ.. പ്പം അധികം റെഡിമേഡ് ഇടക്കല്ലല്ലേ അതൊക്കെ ശരിയാക്കാനൊക്കെ കൊണ്ടറും വലിപ്പം കൊറക്കാനും ശ്...
ആ ആ് അങ്ങനെ ഏത റെഡിമെയഡ ആണ് ഓൺലൈനിൽ അങ്ങ... വേണം എല്ലാ സാധനം ഇപ്പൊ ഓൺലൈൻ
അതന്നെ അടുക്കല് ഇപ്പ കമ്മില്ലേ നമ്മള് പിന്നെ തേ ഷൻസൈൻ ഒക്കെ പഠിച്ചിങ്ങാണ്ട് അത് നമ്മളിങ്ങനെ റീൽസൊക്കെ ഇട്ടാണ്ട് അങ്ങനെയൊക്കെ ണ്ടാവല്ലോ ഇൻസ്റ്റഗ്രാമിലൊക്കെ.
ആഹ് ആഹ് അങ്ങനെ ഇട്ടിട്ട് ഇതാക്കുന്നെ ല്ലേ ഡ്രസ്സ് കോഡ് അങ്ങനത്തെല്ലാച്ചാ ഇങ്ങനെ സാ ത്തൊക്കെ അടിക്കോ സാരി ബ്ലൗസ്. ചുരിദാറ് കുഞ്ഞോളെ അങ്ങനത്തൊക്കെ അടിക്കോ നിങ്ങ
ഇല്ല്യല്ല്യ അങ്ങനെത്തടിക്കു പാവാടള് കുട്ടിയാളെ ഉടുപ്പ് അങ്ങനെക്കെ അടിക്കും ഫ്രോക്കൊക്കെടിക്കും. തൈ ബ്ലൗസ് അടിക്കൂല ജെൻസിന്റെ അടിക്കൂല ബ്ലൗസ് അടിക്കൂല
ആഹ് ആഹ് ബാക്കിയിള്ളെ അടിക്കും ഇങ്ങനെ ഫ്രോക്ക് പോലത്തെല്ലാ.
ആഹ് അങ്ങനെക്കെ അടിച്ചു ഒരു മോഡൽ കാട്ടി തന്നാ അതൊക്കെ നോക്കി അടിച്ചു.
ആഹ ആഹ് അവിടെത ചടിച്ചതാ ആഹ
അങ്ങനെ ഇങ്ങളേതെങ്കിലും ചെയ്യോ കൈരോയില്
ഇല്ലല്ല ഇപ്പൊ എനിക്ക് ചെറിയ കുട്ടിയല്ലേ എട്ടു മാസായ
ആഹ് ആഹ് അല്ലെങ്കിലൊന്നും ചെയ്യണ്ടാവില്ലാല്ലേ.
അല്ലെങ്കിലും ഞാനെന്ത് ഞാന് ബി കോം പഠിച്ചിന് പിന്നെ രണ്ട് മൂന്ന് മെഡിക്കലിൽ നിന്നിനി
ആഹ
ക്ക് ആഹ് പിന്നെ കല്യാണം കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് ഇപ്പ പതിനഞ്ച് വർഷായി പിന്നെ മക്കളെ നോക്കീട്ട് ഇവിടെ ആഹ് ഒന്നും ചെയ്തിട്ടില്ല ഇങ്ങന പണിക്ക് ഫിനാൻസ് പോയിറ്റാ
എങ്ങനെ
ഗോകുലം ഫിനാൻസ്ന്ന് ഇങ്ങനെ ജോലിക്ക് ജോബിന് വന്നിന്ഞാൻ പോര് പിന്നെ കുറച്സം ട്യൂഷൻ എട് പിന്നെ അത് നിർ ഇങ്ങനെ അടുത്തുള്ള കുട്ടികൾക്ക് ട്യൂഷൻ പഠിപ്പിച്ചു കൊടുക്കും അങ്ങനെ എടുത്തോണ ണ്ടായി ഇല്ല ഇപ്പൊ എന്തുല്ലാ ഇപോ ചെറിയ കുഞ്ഞല്ലേ
ഒന്നില്ല ആ അങ്ങനെ എല്ലാത്തും എടുത്തു കൊടുക്കലണ്ടാവൂല്ല ചെറിയ കുട്ട് ട്യേക്കും വലുതായാലൊക്കെ കുട്ട്യാള്
ഇപ്പ നിർത്തി.
ഒന്നൂല്ലാ
ആഹ് ആഹ് ഇപ്പൊ നിർത്തി ചെറിയ കുഞ്ഞ്ണ്ട് പറ്റുന്നില്ല നമ്മള്
ഇതര്ന്ന് ആ കഴിഞ്ഞപ്പോ എന്താ അത്രയ ആയി ആവോ.
അഹ് ആഹ് കല്യാണ ല്ലോ
അമ്മ വിളിക്കണ്ട് ഞാൻ ഒന്ന്ടെ ക ഫോത്ത്ക്കിയണ രണ്ടു മൂന്ന് കോടെൽ ആയി കിട്ടിയെങ്കില വിചരിച്ചിട്ട അഹ് ഇപ്പൊ കചണല്ലോ ഇതനാളെത്തെയ ആ നാളെയും കൂടിണ്ട് ല്ലേ ഉം എല്ലാർതും നാളെ ഉച്ചക്ക് കയ്യിലെർക്കും.
ആഹ് എനിക്കിപ്പോ ഇനി പണിയെല്ലാ ആയിട്ട നിൽക്കണരാത്രി
അഹ് ആഹ് ആ എന്നാ ശരിട്ട ആ
ആഹ്
ഉ